അ ആഹ് കേ ആഹ് കേൾക്കുന്നുണ്ട്.
ആഹ് ഞാനേയ് എർച്ചി ചോറ് വെക്ക്ണത് എങ്ങനേന്ന് ചോയ്ക്കാൻ വിളിച്ചതാണ്. അന്ന് വെച്ചത് നല്ല ടേസ്റ്റ്ണ്ടായിര്ന്നേയ്.
ആഹ് അത് എർച്ചിചോറ് ആഹ് കുക്കർലും വെക്കാ ചരുവത്തിലും വെക്കാ ചരുവത്തിലിപ്പ ന്നമ്മള് ഏ ചോറ് വെക്കണോങ്കില് ആദ്യം തന്നേ സവാളേം തക്കാളീം പു ചീല മല്ലിച്ചീര ഒക്കെ വ വയ്റ്റണം. ആദ്യേ സവാളേം തക്കാ ആഹ് ഉ ഉള്ളി അധികട്ക്കണം ഏർച്ചി ചോർണ്. എന്ന് വെച്ചാല് ഈ സവാള വയ് സവാള ഇപ്പൊ രണ്ട് കിലോന് ഒര്കി ഒര്കിലോന്പ്പൊ എർച്ചിയാണെങ്കില് അര കിലോന് അല്ലെ മുക്കാകിലോന് എടുക്കണം സവാളാ പിന്നെ പി ആഹ് ഒരു കാക്കിലോനെങ്കിലും ഉള്ളിട്ക്കണം. ഉള്ളിയും സവാളേം മസാല അധികം വേണം ന്ന്ട്ട് പിന്നെ സവാള ആദ്യം വയ്റ്റണം തക്കാളി അത് കയ്ഞ്ട്ട് പിന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഹ് സവാള ബ്രൗൺ കളർ ആകുമ്പള് ഈ ചതച്ച ഉള്ളീം വെളുത്തുള്ളി ഒക്കെ ഇട്ട് അത് വയ്റ്റണം. പച്ചമുളകും അത് ത് നല്ലത്പോലെ ഇങ്ങനെ വൈറ്റി ബ്രൗൺ കളറ് ആണരെ വൈ ശേഷം അതിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടി വയ്റ്റണം അത് കഴിയും അര സ്പൂൺ ഒരുത്തിരി അരസ്പൂ സൂണാ ടാസ്‌ക്കു കാൽ സൂണ മൊളക് പൊടി. ഇടണം പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കർ മസാലപ്പൊടി കർ മ പട്ടയും ഗ്രാമ്പു അതെല്ലാം പൊടി ച്ചത് ജീരകം പെരുംജീരകം അത് ഗരം മസാല പൊടിയായാലും കൊഴ്പ്പുല്ലാ അതെടുത്ത് അത്ട്ട് വാട്ടീട്ട് അതിലേക്ക് ന്നല്ലോണം വാടി കഴിയുമ്പള് എർച്ചി കഴുകിടും അന്ന് ട്ട് കൊർച്ച് വെള്ളം വെച്ചട്ട് തെളപ്പിക്കും. തെളപ്പിച്ചിട്ട് എർച്ചി ഒരുവിധം വേഗാ വേവാകുള്ളൂ. എർച്ചിയാന്ന് ഒരു വിധം വേവാകുമ്പത്തിന് ന്നമുക്ക് അരി അതിലേക്ക് കഴ്കിടാ. ഒരു ആഹ് ഒരു കിലോന അരി ഒരു പാത്രത്തിൽ എടുത്തിട്ട് ആ പാത്രത്തില് രണ്ട് പാത്രം വെള്ളമൊഴിക്കണം
ആ ഈ അരിയിലേ വല്ല മസാല ഇടണാ
അടിയില് മസാല ഇടണം മസാലയിലേക്ക് ആ അതിടണം അത് പട്ട അത് വേണമെങ്കിൽ ഇതാ വേ അല്ലെങ്കിൽ വേണ്ട നിർബന്ധുണെങ്കിൽ ഇടാ വേണോ വേണ്ടോരിക്കിടാം പിന്നെ അതില് ഈ പുതീല മല്ലിച്ചീര അതെല്ലാം ഇടണം അരി ഇടുമ്പ അന്നി ട്ട് ഒരു ചരുവം അരിയാണെങ്കില് ഒരു പാത്രത്തിൽ അരി എടുക്കണം അന്നിട്ട് ആ പാത്രത്തില് രണ്ടു പാത്രം വെള്ളം ഒഴിക്കണം വെള്ളം കറക്റ്റ് ഒഴിക്കണല്ലോ രണ്ട് പാ അത്ര വെള്ളം ഒഴിക്കണം പിന്നെ ഈ ഇറച്ചിന്റെ വെള്ളം ഉണ്ടാകുല്ലോ അങ്ങനെ അതില് ആവശ്യത്തിന് ഉപ്പ് ഇടണം ആഹ് ചിലവര് തേ ഏഹ് കുരുമുളക് ഇടണം കുരുമുളക്
കുരുമുള
കുരുമുളക് ക്രാമ്പ് പട്ട അങ്ങനെയൊക്കെ വേണങ്കില് ഇടാം ആഹ് എന്നിട്ട് അതില് തേങ്ങാപ്പാല് ഒഴിക്കണോന്നുണ്ടെങ്കി തേങ്ങാപ്പാലൊഴിക്ക ആഹ് ചോറ് ഒരുവിധം വെന്ത് വരുമ്പോ വെള്ളം വറ്റണേന് മുമ്പ് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴി വെളിച്ചെണ്ണേല് വെക്കണതാണ് ടേസ്റ്റ്
ഉം
അന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് എള കീട്ട് അത് പോ ഒരു ആഹ് ഒരുവിധ ഈ വെള്ളൊക്കെ വറ്റി കഴിയുമ്പള് നല്ല ഇങ്ങനെ നല്ല ടേസ്റ്റ് ഇണ്ടാവും ഇറച്ചിച്ചോറ് വെള്ളം വറ്റി കഴിഞ്ഞ് പിന്ന അതിന്
ട്ടിലാണപ്പ
കൊർലാണെങ്കില് പിന്നെ ഇറച്ചിം അരിം കൂടി ഒരുമിച്ചിടണം മസാലക്കെ ഇട്ടിട്ട് എന്നിട്ട് ഒരു വി സല് ഇങ്ങനെ വരണേന് മുമ്പ് തന്നെ വരാനുള്ള ശ്രമം ഉണ്ടാകുല്ലോ വിസ് സല് ഫസ്റ്റ് വിസല് അതെങ്ങ ഫസ്റ്റ് വിസല് പൊർത്ത കളയരു താ അതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്യണം അത് ഒ പെയ്ത് പിന്ന അതിന് ആവിയെല്ലാം പോയി കഴിയുമ്പോ എടക്കുമ്പോ എറച്ചി ചോറ് റെഡി നല്ല എറച്ചി ചോറായിരിക്കും അതും
ആഹ് കൊഴഞ്ഞൊന്നും പോവുലാല്ലെ
ഇല്ല കൊഴിഞ്ഞൊന്നും പോകൂല ഇത്തിരി മറ്റേ ആർ കെ ജി ഒഴിച്ചൊടുക്കണം ആർ കെജി ഇത്തിരി ഏഹ് ഈ നമ്മൾല്ല ആഹ് നമ്മളെല്ലാം കുക്കറിലാക്കുല്ലോ മസാലേം അരിം ആഹ് വെള്ളം എല്ലാം ഒഴിച്ചൊടുക്കൂലോ ആ വെള്ളത്തില് ഒരു ഒരു ചെറിയ സ്പൂൺ ആർ കെ ജി കൂടി ഒഴിച്ചടുത്താല് ചോറും ഒട്ടൂല മ് അപ്പ അങ്ങനെ കിട്ടും ആ പിന്നെ ആ അതിനെ ഏഹ് ച് നമുക്ക് സ് ഇത് ഈ കച്ചമ്പറ് അല്ലെങ്കി കച്ചമ്പറിനെകാട്ടി നല്ലത് പുളിങ്കറിയാണ് പുളിങ്ക റി. ആഹ് അത് ന്ന് വെച്ചാല് പിന്നെ സവാളയും തക്കാളിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റണം. വയറ്റി കയ്യുമ്പള് ഇച്ചിരി മുളക് പൊടി ഇടണതിലേക്ക്. ഒരു തരി മ ഒരു തരി മഞ്ഞൾപ്പൊടി. അതും കൂടി ഇട്ടി നല്ലോണ്ണം വയറ്റിയിട്ട്, പുളിയില്ലേ? വാളംപുളി. അത് വെള്ളത്തി ആഹ് വാളംപുളി വെള്ളത്തിലിട്ടിട്ട് അത് ഒഴിക്കണം. അതി ആഹ് പീഞ്ഞൊഴിക്കണം. ഒരു വാടൊഴിക്കരുത് ആവശ്യത്തിന്. മധുരത്തിന് ശർക്കരയെല്ലെങ്കി പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഒരു അഞ്ചു മിനിറ്റ് ആവുമ്പളത്തേക്കും അത് കുറുകി അ ച്ചാറിന്റെ പരിവാകും അച്ചാറ് പോലെ അച്ചാറ് പോലെ ആകും. അപ്പ അതും ഈ എറച്ചി ചോറിന് നല്ലതാണ് പുളിങ്കറിയെ. അപ്പങ്ങനെ വെച്ചാ നല്ല ടേസ്റ്റ് ആയിരിക്കുംന്നാല്ല് നല്ലത് എല്ലാവർക്കും നല്ലോണം ഇഷ്ടാകും. പക്ഷെ കോമ്പിനേഷ് ഷനാണ് പുളിങ്കറി. അപ്പം നല്ല ടേസ്റ്റ്റ്റായിരിക്കും. ച്ചി ചോറ് ത് കഴിക്കാനായിട്ട്. പിന്നെ നമ ക്ക് വേണങ്കിൽ ഇതെല്ലാം കഴിച്ചയ്ണേന് ശേഷം വേണങ്കിൽ നമുക്ക് ജ്യൂസ് അടിച്ചു കുടിക്ക്യ എ ബി സി ന്നും പറഞ്ഞ്.
ഉ ആഹ് ൻ കേട്ടിട്ട്ണ്ട് ഇപ്പ എല്ലാവരും ആഹ് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടൂലേ അത്.
എ ബി സി ജ്യൂസ്ന്ന് പറഞ്ഞാൽ നല്ലതാണ്. മ്മ്മ് ആരോഗ്യത്തിനും നല്ലതാണ്. ബ്ലഡ്ണ്ടാകാൻ നല്ലതാണ്. ആഹ് പിന്നെ നമ്മക്ക് കുടിക്കുന്നവർക്ക് കളറും വെ ക്കും. കളർണ്ടാവും നമക്ക്. ഇത് സ്ഥിരം കുടിച്ചെയ്ഞ്ഞാ. അതില് ഒരു ബീട്രൂ ട്ട്, രണ്ട് ക്യാരറ്റ്, ഒരു ആപ്പിള്. ഒരു ആപ്പിൾ അല്ലെങ്കി രണ്ടാപ്പിള് ചേർക്കാ. ഇതെല്ലാം അരിഞ്ഞ്ട്ട് മറ്റേ ജ്യൂസറില് ഇട്ടടിക്കണം. ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തി ജ്യൂസെർലെ അടി അരിപ്പയില് അരിച്ചെട്ത്ത്ട്ട് ആവശ്യത്തിന് വെള്ള ആ കളറ് മാറണ വരെയും വെള്ളം ചേർക്കണം. ബീട്രൂട്ട്ന്റെ കളർ റെഡ് കളർ ആകും. റെഡ് കളറ് ആഹ് ഒരുവിധം ആകണ വരെ നമ്മൾ ഇതില് അരിച്ചെട്ക്കും. ആഹ് അരിച്ചെടത്തിട്ട് അതില് വെള്ള ഒഴിച്ചിട്ട് നമ്മള്പ്പൊ ഒരു കു പ്പിയ ഒരു കുപ്പിയിലാക്കീട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ചീത്താകൂല. നാല് ദി അഞ്ചു ദിവസം ആറ് ദിവസം ഒക്കെ ഇരിക്കും. ഒരു കഷ്ണം ഇഞ്ചി ഇടണതില്. ഇഞ്ചിയില്ലേ? ഇഞ്ചി. ജ്യൂസ് അടിക്കുമ്പ അതില് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് വേണം അടിക്കണങ്കില്. അപ്പ അത് വയറി നും നല്ലതാണ് ശരീരത്തിനും നല്ലതാണ്. ബ്ലഡ് ഇല്ലാത്തവർ ക്ക് ബ്ലഡും വെക്കും. പിന്നെ ഇത് നമ്മള് സ്വയം കളറും വെക്കും. അത് കുടിച്ചാല്. ഇപ്പാ ഞാനടിച്ച് വെച്ചിട്ട്, അഞ്ചുദിവസക്കെ ഇരിക്കും കുപ്പിയില് പിന്നെ ആഹ് നമുക്ക് ആവശ്യത്തിന് എടുത്ത് ഗ്ലാസ്സില് ഒഴിച്ച് കുടിച്ച് പിന്നെ ആ എല്ലാവർക്കും നല്ലതാണ് എ ബി സി അത് നമ്മള് കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി അത് ഫ്രിഡ്ജില് വെച്ചാ മതി
ഉംഹ് കടേലൊക്കെ കി വിക്ക്ണ ണ്ട് തോന്നണല്ലേ ഇത്?
ആഹ് കടകൾ ല് വിക്കുന്ന് നല്ലതാണത് നല്ല ഇതാണ് മറ്റെ മറ്റേ ഇത് ഏഹ് ടൂറിസ്റ്റ്കാര് വരുമ്പോ അതല്ലേ കുടിക്ക്ണെ എ ബി സി അവർക്ക് ഭയങ്കര ഇഷ്ട്ടവാണത് എ ബി സി ആ ഫസ്റ്റ് കുടിക്കൊള്ളു മറ്റേ ഇതുപോലെ വൈൻ കളർ പോലെ ഇരിക്കും വൈൻ നമ്മ കുടിക്കൂലേ? വൈൻ കുടിക്ക്ണ പോലെ ഇരിക്കും ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് ആഹ് ഒരിതാണ് ദാഹം പെട്ട പെട്ടെന്ന് നിക്കും നമ്മളിപ്പോ ചൂട് കാലത്തായാലും അത് കുടിച്ചാല് നമ്മ മറ്റുള്ള ജ്യൂസ് കുടിക്കുമ്പോ വീണ്ടും നമ്മക്ക് ഒരു ദാഹം വരോലൊ? ഈ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാ പിന്നെ നമ്മക്ക് ദാഹം പെട്ടെന്ന് ഇപ്പം ചൂടിന് നമ്മള് വന്ന് എവിടേലും പോയിട്ട് കേറ്ണേണ് അപ്പൊ ഇതൊര്
എന്റെ ഉമ്മ അടിച്ചിട്ട് ഞാൻ കുടിക്കാറുണ്ട് ഉമ്മ എടക്കെടക്ക് അടിച്ചു വെക്കും ഫ്രിഡ്ജില്
ഇത് നമ്മള് സ്ഥിരം അടിച്ച് ഫ്രിഡ്ജി വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്കായാലും വല് ആ വല്യവർക്കായാലും
കുടിക്കാം
യാലും ഇപ്പം ബ്ലഡ് ഇല്ലാണ്ട ബ്ലഡ് ഇല്ലാത്ത വർക്ക് തല കറക്കം ഒക്കെയിണ്ടല്ലോ ഇപ്പൊ ബ്ലഡ് ബ്ലഡ്
ഉം ഉംഹ്
ഒരു നെല്ലിക്ക ഒരു നെല്ലിക്ക എന്നാ രണ്ട് നെല്ലിക്കയും കൂടി ചേർത്താല് എ ബി സി യില് നെല്ലിക്കണ്ടെങ്കില് നെല്ലിക്ക ചേർക്കം രണ്ടീശം നമ്മള് അടിച്ചു കുടിക്കാനാണെങ്കില് നല്ലതാണ് പിള്ളേർക്കാണെങ്കില് ബുദ്ധി ഇണ്ടാവും ബുദ്ധിക്ക് ബുദ്ധി നല്ല ഇതായിരിക്കും ആക്റ്റീവ് ആയിരിക്കും ബുദ്ധിയൊക്കെ ആഹ് അപ്പൊ അങ്ങനെയും ചെയ്യാ അതിപ്പ എല്ലാവിടെത്തും ഇപ്പ നല്ല ഇതാണ് എ ബി സി ഫെയ്മസായക്ക
ഇമ്മളെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ
ആരോഗ്യത്തിന് നല്ലതാണ് ഡോക്ടർമാരിപ്പ പറയണത് എല്ലാ ജ്യൂസിലും നല്ലത് ഇപ്പൊ എബിസിയാന്ന് ആ അപ്പ അത് കാരറ്റ് നല്ലതല്ലേ ശരീരത്തിന് ബീട്രൂട്ട് നല്ലതാണ് ആപ്പിള് നല്ലതാണ് നെല്ലിക്ക നല്ലതാണ് ബ്ലഡ് ഇണ്ടാകാന് ഇഞ്ചി ഇഞ്ചി വയറിന് നല്ലതാണ് അപ്പൊ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേണം അടിക്കണങ്കില് അടിച്ചിട്ട് പിന്നെ അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് വേണം വെള്ളം ചേർത്തിട്ട് മിക്സിയില് അല്ലെങ്കില് നമ്മള്പ്പ അടിച്ചെടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴി പഞ്ചസാരിയിട്ട് കുടിച്ചാലും നല്ലതാണ് അങ്ങനെ ചെയ്യ പിന്നെ ഞാൻ ഓൾറെടി അടിച്ചിട്ട് പഞ്ചസാരക്കിട്ട് അടിച്ചിട്ട് വെച്ചാ നമുക്ക് ആ ജസ്റ്റ് അതെടുത്ത് കുടിച്ചാ മതിയല്ലോ അങ്ങനെ ചെയ്യ ഉം
ആഹ് ശരിയന്നാ കൊച്ച് എന്ത്‌ എടുക്കണ്
കൊച്ച് ദേ ഒറങ്ണ് അനങ്ങിക്കൊണ്ടിരിക്കണേണ്
ആഹ് ശരി എന്നാ
ശരിയന്നാ ഫുഡ് കഴിക്കാൻ പോണെണ് ഉം ശ
ആഹ് ആഹ് ശ
ശരിയന്നാ ആഹ് ശരി ആഹ് ആഹ്